അലോ
ആം
ഉം
ഞാന് ഞാന് പൊറത്തുന്നാ വിളിക്കല് അപ്പം ഞാ ഉള്ളിലേക്ക് കേറി പോയി ലാദ്യം ഇല്ലാർഞ്ഞതേ
അത് ശരി
ആഹ്
കോള് കിട്ടാന്
ഏഹ് ഇല്ലല്ല അതല്ലേ ൻക്കീ ഞാൻ ഫോൺ ചെയ്യുമ്പേ ആരൊക്കെ വിളിച്ചു ആഹ് ഞാന് ആരൊക്കെ വിളിച്ചാണെങ്കിലും ഫ്രണ്ട്സ് വിളിച്ചാണെങ്കിലും ഒക്കെ പൊറത്ത് ഇറങ്ങിയ വിളിച്ചല്.
അത് ശരി
എനിക്ക് കോള് ചെയ്യുന്ന എടേ കൂടെ ഒച്ചപ്പാടൊന്നും ഇഷ്ടല്ല.
ഉം ഞമ്മതിലും ഒച്ചപ്പാട് പാടില്ല്യ
ആഹ് ആഹ് അല്ലെ എൻക്ക് ഓൾറെഡി അതിഷ് ട്ടല്ല ഞാന് പണ്ടു ഇതുപോലെ ഒന്നെങ്കി ടെറസിന്റെ മേലേ പോകും അല്ലങ്കി പൊറത്തിറങ്ങും.
അയിലെന്തോ ഒരു ദുരൂഹത ഉണ്ട് വിചാരിച്ചും ആൾക്കാര്
ഏയ് ആരപ്പ അങ്ങനെ വിചാരി
ഏഹ് വിചാരിക്കാന് കുഞ്ഞനിയത്തി ഉണ്ട് അനിയത്തി വലുതാവണം ന്നാലെ നടക്കുള്ളു
ഉം വിചാരിച്ചവൻ വിചാരിച്ചോട്ടെ മ്മക്ക് പ്രശ്നമൊന്നുമില്ല
വേറൊക്കെന്താ ആരെങ്കിലുണ്ടോ? ശൊല്ലാം പറ്റിയ എയ് ല്ല
ഇതുവരെ എത്തൂല്ല ഇനിപ്പോ ണ്ടാവോ അറിയില്ല കോളേജ് പോക്ന്നല്ലേ
അതാ ഞാൻ ചോദിച്ചത് സ്കൂൾ ജീവിതല്ലേ
ആഹ
ഒന്ന് കപ്പൊ പണ്ടത്ത മാരിയല്ല കണ്ടക്കണ്ടയെരോ
അതെ അല്ലേ ഇപ്പ ആർക്കും കിട്ടണൊന്നില്ല
കിട്ടണൊന്നുല്ല്യ അല്ല ഏ ഒരു പോഞ്ഞഞ് കൊ ചെലപ്പോ പെണ്ണുങ്ങൾ അവിടെ ഇരിന്നിട്ട് ആണുങ്ങള് തെണ്ടി നടക്കണ പ്രായം കഴിഞ്ഞ അടുത്ത സ്റ്റേജ് വരിക
ഉം
ആ പെൺകുട്ടിപ്പൊ കല്യാണം കഴിക്കുമണ്ടും പെൺകുട്ടിയക്കെ പിന്നെ അപ്പോ അപ്പളും ആ കല്യാണം കഴിക്കാൻ സമയ ആയിട്ടുണ്ടകാനും പിന്നെ വളർന്ന പെൺകുട്ടികളും കൂടിആകുമ്പോൾ. അപ്പൊ തല്ല് വരാൻ ചെൻസുണ്ട് ഉണ്ട് അപ്പൊ നിങ്ങക്ക് ചിരികാം
ഉ
ഞങ്ങളുംനി ങ്ങളെ പ്രായത്ത് അങ്ങനെ തന്നെയ ന്ന്‌ ആർക്കും പറ്റായായിന്
ആഹ
ഗ്ലാമർ ഉ ണ്ടായിട്ടും കാര്യല്ല കൊടുക്കാൻ നാല്പ്പത് ഒന്ന് മുപ്പത് ഒന്ന് മുപ്പത് രണ്ട് അങ്ങനെ കൊടുക്കണ്ട ലക്ഷങ്ങൾ വേണ ഇങ്ങ പിന്നെ കല്യാണം കഴിക്കണം പെണ്ണായി പടച്ചാ മതി കൊത്തികൊണ്ടോവാൻ ആളാണ്
അതെ ആഹ് കിട്ടാതെ കുതിരിക്കുകയാണ് എല്ലാവരും
ആഹ്
ആഹ്
അപ്പൊ പെൺകുറ്റെളും ഒരു അത് ഐഡിയ പഠിച്ച് ഞങ്ങൾ പഠിച്ചു ജോലിയ സ്വന്തം കാലിൽ നിന്നിട്ട് മതി
ആഹ്
പെൺകുട്ടേളും ഒരു ഐഡിയ വിചാരിച്ചേ പഴേ അടിമ പോലെ പണിഡ്ക്കണ്ട നമ്മക്ക് ജോലിയൊക്കെ കിട്ടിയാ നമ്മക്ക് നമ്മളെ പാടും നോക്കി പോവാലോ ഓരു വാ
ആഹ് അത് ഇങ്ങനെ പറ അറിയണ കുട്ടികളെ ഒരുവിധം പഠിച്ചും പക്ഷെ വേറെതിന് കേറൂല്ല
ആഹ്
ഓരു വിതമൊക്കെ ഞാൻ കാണുന്നതൊക്കെ അങ്ങനെ
എങ്ങനെ?
ഈ പഠിച്ചും ഈ പഠിച്ചാണ്ടേൊക്കെ ഈ പഠിച്ചൻ ഒക്കെ പോകും പഠിത്തം കഴിഞ്ഞാല് പിന്നെ കല്യാണം കൈച്ചിട്ട് പണിക്കൊത്ത ഇറങ്ങൂല
ആ ഓൽക്ക് വീട്ടത്തെ ജോലി രണ്ടും കൂടി മേനേജ് ചെയ്യാൻ കൈയുന്നുണ്ടാവില്ല ആഹ് രാവിൽലെ പോകും ഉമ്മാന്റിം ഉപ്പാന്റി എടുത്തുന്നാവുമ്പോ എങ്ങയും ഇട്ടെറിഞ്ഞു പോവാം.
ആഹ് അങ്ങനൊക്കെണ് ന്നാലും
എങ്ങനെ നോക്കിയാലും ആളു ണ്ടെങ്കിലും എന്താ പറയാ ആ ചെയ്യണ പണി ചെയിതും വെജ്ജാ ഇട്ട്ങ്ങാണ്ട് പോകാൻ പറ്റില്ലല്ലോ പിന്നെ നമുക്ക് അവിടെ പോയാലും വെറുതെ ഇരിക്ക എല്ലാവരും ജോലി വേറെ ചെയ്യണ്ടേ
ആഹ് അതല്ല എന്നാലും ചെയ്യണോരും ഉണ്ടല്ലോ ഈ കൂട്ടത്തില്
അത്ണ്ട് അവർക്ക് ഏതായ എല്ലാ ഫീൽഡും ഉണ്ടാവും എല്ലാവരുടെയും സപ്പോർട്ടണ്ടാവും പോലും കുഴപ്പണ്ടാവില്ല ഈ കുഴപ്പമുള്ളവർക്കാണ് പിന്നെ കുറച്ച് പോയി കഴിഞ് നിർത്തുന്നത് ചെലര് പിന്ന അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോണം പിന്ന അവർക് കൊഴപ്പല്യ ചിലര് കുറച്ച് കാലമായി വീട്ടുന്നു അപ്പോ പിന്നെ അതിനോട് താല്പര്യമല്ലാതാവാണ് കല്യാണം കഴിഞ്ഞ ഉടനെ ജോലിക്ക് പറഞ്ഞേക്കണം പിന്നെ ഒരു ജോലിക്ക് പോകാൻ മടിയാവും ആർക്കായാലും അങ്ങനെതന്നണ്
അല്ല ഇപ്പഴത്തെ കാലത്ത് രണ്ടാൾക്കും ജോലി ഉണ്ടണൊക്കെ നല്ലതാ
അത് ശരിയാണ്. ഇപ്പ നമുക്ക് ജീവിതത്തില് പഴയ മാതിരി അല്ല. പൺ ആഡംബരങ്ങള് കൂടി. എല്ലാ സൗകര്യത്തിലാണ് ജീവിക്കുന്നത്. ഇന്ന്പ്പോ ഫോണില് പൈസ മാസം കേറ്റ ഇരിക്കാൻ പറ്റൂല. കറണ്ട് ബില്ല് അടക്കാൻ, വള്ളം ബില്ല്
മറ്റുള്ളതൊന്നുംല്ലല്ലോ.
ആ ആന്ന് പൈസ കൂടുംന്തോറും ചെലവും കൂടേണ്.
ചെലവും കൂടാ.
ഉം.
ഇതിപ്പോ ഒരു മനുഷ്യന് ജീവിക്കാൻ നല്ലൊരു എമൗണ്ട് വേണം. ഒറ്റ്
ആഹ്.
ഇല്ലാ അതില്ലേ ഉം. ആ ഇല്ല. ഇപ്പൊ ഒന്ന് പൊറത്തണങ്ങണങ്ങെ, വണ്ടിൽ എണ്ണ ഉണ്ടെങ്കിലേ പോകാൻ പറ്റുള്ളൂ. നടന്നു പോകാൻ പറ്റൂല്ല. അപ്പൊ പിന്നെ ആ എണ്ണ പൈ സേം മാണം മാസ്ത്തിൽ നോക്ക ഫോ ഫോൺ ബില്ലും. ഇത് രണ്ടും ച്ചു കൂടാൻ പറ്റു, ഫുഡ്‌ ഒഴിവാക്കിയാലും ഇത് രണ്ടും ഒഴിച്ച് കൂടാൻ പറ്റുലല്ലോ.
ആണ് എണ്ണയും ആ ഫോൺ റീചാർജും ആന്നു.
ആ ഫ്രണ്ട്സ് ഒന്ന് വിളിച്ചാ ഒന്ന് ഓടിച്ചെല്ലണം എന്നുണ്ടെങ്കില്, ആ
ഞാനൊരു എത്ത്റാ ആദ്യ ക്കൊ, രണ്ട് രൂപക്ക് കയറ്റിട്ട് അത് രൂപക്ക് അൺ ലിമിറ്റഡ് ആയിട്ടല്ലാ.
ഏഹ്.
നമ്മളത് ഉച്ചാകുമ്പോ അത് തീരും. ഈ സ്കൂളൊക്കെ ഇല്ലാരിക്ക ആണെങ്കില്.
ആ ജിയോ ജിയോ സിംക്ക് മാറിയ മതി.
ആഹ് ആ അത് ഫൈവ് ജി അല്ലെ ആ.
ഉം അതില് അൺലിമിറ്റഡ് കോള് ഉണ്ട്. പിന്നെ അതുവല്ല നമ്മള് കോള് കഴിഞ്ഞാലും എന്താണ്, കോള് ഇങ്ങട്ട് വരും. പൈസ ഒരു മാസം കഴിഞ്ഞാലും നമുക്കുള്ള കോള് ഇങ്ങട്ട് വരും. മറ്റേ ഇന്ന് ആഹ് ആ അങ്ങോട്ട് പോവലില്ല ആവശ്യ കാര് ഒന്ന് വിളിച ചാലും നമ്മക്ക് എട്ത്താ പോരെ. പിന്നെ വൈഫൈ ആയ്ട്ടിള്ള ഞാൻ പ്പ അങ്ങനെ ജീവിച്ചത്. രണ്ട് മാസ് ത്ത കൂടുമ്പോ കേറ്റോള്ളൂ, ഒന്നര മാസം കഴിഞ്ഞിട്ട് കേറ്റുള്ളൂ.
ആഹ് വി ഐ ഒക്കെ ആനെ പിറ്റേന്ന് തന്നെ കട്ട്‌ ആവും.
ആ കട്ടാവും. വോഡോഫോൺ അങ്ങനെ തന്നെണ് ഐഡിയ അങ്ങനത്തന്നെ. ജിയോക്ക് പിന്നെ അതില്ല. അതുകൊണ്ട് പിന്നെ നമ്മ ക്ക് ആര്ടേ റ്റ്ന്ന് സൊ ചെറി ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്, ഞാനിപ്പോ നെറ്റ് ഒരാഴ്ച ആവാനായി.
ആഹ്.
ഇങ്ങോട്ടുള്ള കോള് വരുണുണ്ട് അത് നിൽക്കണ അന്ന്, നിന്നിട്ടില്ല ഞാൻ ഇയ്ന് മുന്നേ ഒര് വിളിച് നോട്. എന്താണ് ഞൻ പുതിയ സിംമക്ക് മാറിയ ഒടനേണ് അപ്പേ, വേറെ റീചാർജ് ചെയ്യാനല്ല ഞൻ സിമ്മ് കട്ട് ആവും. അപ്പൊ പിന്നെ ഞാൻ കഴിഞ്ഞ മാസം എളുപ്പം കേറ്റി ഇനി ഒരു ബുദ്ധിമുട്ട് വരണ്ടാല്ലോ വച്ച്.
പിന്നാ ഇതുണ്ട്, നമ്മടേ ഈ റീചാർജിന്റെ ഇത് കഴിണന്റെ രണ്ട് മൂന്ന് ദിവസം മുമ്പ് സിമ്മ് പോർട്ട് ചെയ്താതി. അപ്പൊ നൂറ് റുപ്പിയക്ക് ഒരു മാസത്തെ നെറ്റ് കിട്ടും.
പോർടയാന്ന് നമ്മള് ഇത് മാറ്റിയെ.
ആഹ് സിമ്മ് മാറ്റിയാ ആഹ്.
അയ്ന് ഞാൻ മാറ്റി ഇപ്പ പ്പ ടുത്തെ രണ്ടു മാസം ആയിട്ടുള്ളൂ, മൂന്നു മാസം ആയിട്ടുള്ളേ.
ആഹ് അല്ലെ ഈ ന്റെ, ചെല ചെങ്ങായിമാര്ക്കെണ്ട് എയ് അങ്ങനെ കാട്ട്ണോല്.
ഏഹ്.
അ ഇത് ഈ കൈനന്റെ സിം ആക്ടീവ ആവാന്, ഈ പോട്ടൈമ് ആക്ടീവ് ആവാൻ രണ്ടോ മൂന്നോ ദിവസം പി പ്ടിക്കൺണ്ടേ
ആഹ്
അപ്പൊ ഈ രണ്ടൂന്നസത്തിന് മുമ്പ് വേണ്ടേര്ന്നു നൂറുപ്യക്കണ്ട് പോർട്ടിയ്യ്യാ ആവുമ്പോ നൂറുപ്യക്ക് ഒരു മാസ്നെറ്റായി ഒന്നര ജി ബിണ്ടാവും
ഉം എയ്ഞിൻക്കറിയാം ക്കല്ലിമിറ്റ്ഡാണന്ന് പർഞ്ഞത് അന്ന ന്നെ ഇരുന്നൂറുപിംകൊടുത്ത്‌ അൻലിമിറ്റഡാണെന്നും പർഞ്ഞു ആഹ് ഒര് മാസം അങ്ങനെ പോയി പിറ്റത്തെ മാസ ഉം
ഫൈ ജി ക്ക് അൺലിമിറ്റഡാണ് ഫൈ ജി കിട്ട്യാല്
ആഹ്
ആഹ് ഫോർജീക്കും ഇതിനൊക്കെ ലിമിറ്റ്ണ്ട്
ആഹ്
ഫൈജിവാണം
ന്നന്റെ ഫൈജ്യന്ന്യാവും അതാവും
ആഹ്
ന്റെ ഫൈജ്യാണ്
ആഹ് അല്ല ഇപ്പത്തല്ലാം ഒ അധിക ഫോണും ഫൈജ്യന്നെ അമ്മൾത് പയേത് ഇന്റെ ഫോർജ്യാണ് അതാണ് ജിയോക്ക് ട്ക്കാത്
ഏ ഫോൺത്ത്ട്ട് അധികായ്റ്റിയ്യ
ആഹ് ഏ അഅ് ആഹ് അതല്ലേ ഇൻ്റത് ഫോർജിയാണ് ട്ടെ അതോണ്ടാഞാ ജി യോക്ക് മാറാത്ത് അറ്യ
അഹ് ആഹ് ആഹ്
അമ്മ ഇഞ് മാറ്റണംന്ന്ണ്ട് ഫോൺ
ചേ
പിന്നെ വേറെ എന്തൊക്കെ
വേറൊന്നുല്യ ഞാനങ്ങനെ പോണ്
ഉം നീന്താമ്പോക്ക്ണ്ടോ
ഏ
ജിമ്മിനോ നീന്താനോ എന്തെലൊര് ഹോബി ഉണ്ടോ വേറെന്തേ
ജിമ്മിന് ജിമ്മിനക്കെ പോണന്ന് വിജാര്ച്ചു നടക്കൂലാ അവ്ടെ പോയാലും രണ്ടു മൂന്നൂർപ്യ മാസം പൊട്ടും
ഏ
ഏ
രാവിലെ നീന്താമ്പോയാമതി അരമണിക്കൂർ എന്നും
ആഹ് നീന്താൻല്ലേ
ഉം
തണുപ്പത്ത് നടപടി ആവുല
ഏ അഹ് കൊൾത്തിലെ വള്ളം ചൂട്ണ്ടാവുലടാ
ഏ
കൊൾത്തിലെ വള്ളം നല്ല തണുപ്പാവു ചൂടെല്ലായിര്ക്കൊ കെൻറ്റ്ത്തെ വള്ളം
ഏയ്
തന്നെന്നെ ഇജ് ചാട്യോക്കിക്ക്ണോ ന്നേലും
അൽ മയല്ലേ ഏതായലും തൺ പ്പെന്നൈക്കാരം ഒക്കെ
എല്ലല്ലാ ഞമ്മൾക്കെൻറ്റി മ എന്താൺ ട്രമ്മ്ത്തെ വള്ളം ചോ തൺപ്പായിര്ക്കും കെൻറ്റ്ത്തെ വള്ളം ചൂടായിര്ക്കും വൈൽ കാൽതൊന്ന് യൂ അഹ് അതൊന്ന് യൂസീ തോക്കോണ്ടി
ആഹ്
ഉം റമ്മ്ത്തെചൂട് തൺ ഒര് വേറെ ചൂടായ്ര്ക്കും കെൻറ്റ്ത്തെ വള്ളം ഇഞിപോ കൊൾത്തിലും തന്നെ വല്യയ തൺപ്പുണ്ടാവുല അയിനും മാണ്ടി ഞമ്മള് എറത്ത്ത്തെ വള്ളക്കെ തൊട്ടാ പെരും തണ്പ്പാവും അഹ് രാവിലെ പോവ കൊൾത്ത് പോയി ചാടെ ഒര അരമണിക്കൂറ് നീന്ത ന്നാ ജിമ്മൊന്നും വാണ്ടേനും പൈസക്കും ചെലവില്ല്യ ബോഡിയൊക്കൊന്ന് ലെവലായി കിട്ടികോളും.
ഉം
മ്
ജ്മ്മ്ന് പോണന്ന്ണ്ട് കൊർച്ചയ്ഞ്ഞിട്ട് ചേര്ണെക്കെണ്ട്
ആഹ്
ഇപ്പെങ്ങെനെ പോട്ടെ
ഇപ്പങ്ങനെ പോട്ടെ ഇതിന്റെ കൂടെന്തേം ജോലി നോക്ക്ണ്ടോ?
ആഹ് ഞാ നോക്ക്ണ്ട് അതായത് എത്തേലൊന്ന് കിട്ടോകണം പാർടേമായിട്ടെ കോളേജ് കഴിഞ്ഞിട്ട്
ആഹ് ആഹ് അഹ്
കോറാം പറ്റിയ എന്തേലൊക്കെ ഇണ്ടോ നോക്കണം.
ആഹ്
അല്ലാത്തപ്പെത്ണ്ട് ശനിം ഞായറൊക്കെ അല്ലാത്തപ്പെ കേട്രിങ്ങിന്റെ പരിപാടിയള്ണ്ട്
ആഹ്
മ് അഹോണ്ടാന്നല്ല ഞമ്മളേല് ഞമ്മക്ക്പ്പോ ചെങ്ങായിമാരെപ്പൊന്ന് പൊറത്ത്ക്കെറങ്ങിയ മുന്നൂറ് നാന്നൂറ് അഞ്ഞൂറ്ക്കെ ചെലവാണ്
അഹ് സെരിയാണ്
ഉം അയിന് കിട്ടണെ ഇപ്പഞ്പ്പോ കോളജ് തൊറന്നിലെ ഇഞ്പ്പയിന്റെ പൊറമെ ചെലവയ്ക്കാരം
ആഹ്
അപ്പം അതൊക്കെങ്ങനെ ഇതായി പോണെങ്കി നമ്മള് പണിക്കെന്നെ പോണം
ആഹ് ആഹാ സെരിയാണ്
പെരക്കാരോട് ചോയ്ച്ചാ തെരും ഓല്പ്പ്പം കോളേജിത്തെ ആവുസ്യത്തിനെ തെരൊള്ളൂ ഞമ്മളെ ആവുസ്യത്തിന് തെര്ല്ല
അത് സെരിയാണ് ഓര് ബസ്സും ഫീസും, കോളേജ് ഫീസും തെരൊള്ളു
അഹേ
ഫുഡു ഫുഡും കാര്യക്കെ ഞമ്മള് നോക്കണം
ഹ്മ്മ് അതായത്പ്പം നമ്മള്പ്പം കോളേജിന്ന് പൊർത്ത്ന്ന് ഫുഡയ്കഴിക്കാനാറഞ്ഞാ ആ ചോറ്ബട്ന്ന് ഇണ്ടാക്കിതെരന്നറിം
ആഹ് ശെരിയാണ് ഓലെം പർ
മ് ആഹ് അല്ല പർഞ്ട്ടാര്യല്ല ദിവ സൊ നൂറ് അതായത് ഇന്ക്ക്പ്പോ പോയെര്ന്നെങ്കിലെന്നെ അറുവൊർപ്പ്യ മാണം വണ്ടിക്കൂലി
ആഹ്
പിന്നെപ്പോ ആ ബസ്സെന്നെ ഇതൊക്കെ കൊട്ത്താണ്ട് പോകുമ്പളെന്നെ
ഉം
അത് പ ഞങ്ങക്ക് കോളേജ്ക്ക് ഔടെത്തിട്ട് ഓട്ടർഷെ പോണം പ്പൊരാള് പയിനഞ്ചിടണം ഔടേണ്പ്പം
എന്ത് വെര്ന്നെ ഏറെ പെയ്സെര്ന്നത്
ആഹ്
അത് ആഹ് ഹാ ന്നായ്ക്കോട്ടെ